ഹലോ ഹലോ.
ഹലോ
കേക്ക്ന്ന്ണ്ടോ.
ഓഹ് കേക്ക്ന്ന്ണ്ട്.
ആഹ് ആഹ് എന്തുണ്ട് വിശേഷം.
നല്ല വിശേഷം ഇന്ന് മയേന്നുല്ല.
ആ മയല്യ വ ഇവടെ നല്ല മൂടലായിപ്പം. ഇല്ല മഴ ഇല്ലാരുന്നു ഇപ്പ നല്ല മൂടല. ചോറക്കുണ്ടോ.
ഓഹ് ചോറ്ന്നേ നേരം വൈകി തിന്ന്ട്ടില്ല.
ആഹ് ഞാനും കഴിച്ചിട്ടില്ല.
ന്നെ പെരുന്നാക്കത്തെ അപ്പൊ ഞാനിന്നത് വെക്കേര്ന്നു
ആഹ് ഞങ്ങളിന്ന് ചേട്ടായോട്- പണിക്ക് വന്ന ആളുണ്ട് ഓഹ് പണിക്കൊരാളുണ്ടാരുന്നു അവര് വന്നില്ല അപ്പൊ മെഷ്യൻഒണക്കാ ഞാനും- കൂടെപോയേക്കാരുന്നേ ഇടക്കിക്ക് തുരിഷടിക്കുന്നേ അപ പ്പൊ ഞാനിപ്പം വന്നേള്ളൂ.
ആഹ് അത് അപ്പൊ ഭക്ഷണംണ്ടാക്കിച്ച് പോയെ.
അയണ്ടാക്കി ഒണ്ടാക്കി വെച്ച് പോയി.
ആഹ് അപ്പോ ന്നി കഴിക്കാണല്ലേ ഓഹ് എട്ട് മണിക്ക് പോയി. ഇപ്പവരുന്നേള്ളൂ.
ആഹ് ഇപ്പം വര്ന്നേള്ളൂ രാ അ ങ്ങനെ വലിയ ഡ്രമ്മിന് രണ്ട് ഡ്രം ഒക്കെ അട അടിക്കുവേ.
ആഹ് അപ്പൊ അത് കഴിഞ്ഞ് കയ്യാതെ പോരാൻ കയ്യണ്ടാവൂലല്ലേ.
ഏഹ് ഇല്ല അപ്പം നമ്മള് ഓരോരുത്തോട് പറഞ്ഞേക്ക്ന്ന ഇന്നടിക്കാ ഇന്നടിക്കാ എന്ന് പറഞ്ഞേക്കുന്ന അത് അടിച്ചാഅന്ന് തന്നെ- തീർക്കണോല്ലോ അപ്പല്ലേ നമ്ക്ക് കൂലി അങ്ങനെ-
ആഹ് ആഹ് ആകൂ അടിക്കാൻ മാണ്ടി പോയതയ്നൂ. ഹലോ ഹലോ. ഹലോ. കേക്ക്ന്നില്ലേ.
ആഹ് കേക്ക്ന്നൊണ്ട് കേക്ക്ന്നൊ ണ്ട്. കേക്ക്ന്നില്ലേ ആഹ് എടക്ക് റേഞ്ചിന്റെ പ്രശ്ന നാരിക്കും.
ആഹ ആ ഇങ്ങട്ട്.
നാരങ്ങനീരുകൊണ്ടോക്കെ തുടച്ച്ട്ട് ആഹ് നാരങ്ങ നീരും കൊണ്ടൊക്കെ തൊടച്ചു ഇനി കുളിച്ചിട്ടിരിക്ക ഇനി കൊർചയ്യുമ്പോ ചോർണ്ണണം. അഹ് നാരങ്ങനീര് പുളിയുള്ള ഇട്ട് സാനം ട്ടാ ഒരച്ചാ. അ പുളിയിട്ട് തൊടച്ചാലേ ആ വൻ. ട് ദ് ക് കളർ അ ക റ ഒര് കളർണ്ട് അഹ്കളയണം അല്ലങ്കി നമ്മുടെദേഹത്ത്. ത്തുന്ന് പോവത്തില്ലന്ന് അത് അ അ പുളിയുള്ളട്ട സാനം ട്ട് കഴുകണം.
പുളിവെൾ ആ.
ന്നട്ട് കുളിച്ചാലേ പോവുള്ളൂ.
അങ്ങനെയ്ണ്ട്ലെ.
അപ്പം നാരങ്ങവാങ്ങി ആ നാരങ്ങ വാങ്ങിയിരുന്നു അതിട്ട്. തേച്ചോരച്ച് കുളിയൊക്കെ കഴിഞ്ഞിട്ട് പ്പരിക്യാ ഇനി കൊറച്ചയുമ്പോ ചോറുണ്ണണം.
ആഹ ഞാൻവടെ ഫി വ് വ് ബീഫ് വര് റ്റി വെൻ വെച്ചിട്ടില്ല വെക് വെ അട്പ്പത്താണ് വന്തിട്ടില്ല. പ്പ അയിന്റെ പണില്ങ്ങനെ നിക്കേനി.
ആഹ് ബീഫ് ഇങ്ങനെ കുക്കർലാ വെക്ക്ന്നേ?
അല്ലേ അട്പ്പത്താണ് മൺച
അടുപ്പത്താ ആഹ് വേറ കുപ്പിയണ്ടോ?
ഏഹ്
വെറകൊക്കെ അത്യാവശ്യം ഉണ്ടോ?
വെറകില്ല കൊറച്ചേഒള്ളൂ കഴിഞ്ഞ്ണ്. ഒന്നാമത് ഇട്ത്ത് വെക്കാ സ്ഥലല്ല. മഴ മഴ ആയോണ്ടേ വീട്പണി ഫുള്ള് കഴിഞ്ഞിട്ടില്ല അപ്പം ആഹ് വീട് പണി ഫുള്ള് കഴിഞ്ഞിട്ടില്ല അപ്പൊ ഇട്ത്ത് വെക്കാസ്ഥലല്ല ഒക്ക മഴായി പെയ്താല് അപ്പൊ ഞാൻ ഇണ്ടാക്കി ഞാ ഇണ്ടാക്കീല്ല. ഇണ്ടാക്കീട്ട് വക്കാനൊരുസ്ഥലം വാണ്ടേ.
ആഹ് ആഹ്
ആഹ്
ഞങ്ങള് വെറക് വാങ്ങല
ഓ ഞങ്ങള് വാങ്ങിട്ടൊന്നുല്ല ഇതുവരെ ഞങ്ങൾ ഇണ്ടാക്കലാ ഇവടെ ഞങ്ങൾക്ക് പറമ്പില് അവിടെ എവിടെക്കെ ഇണ്ടാവും. അത് ഇങ്ങനെ ഇണ്ടാക്കും. മരം മുറിച്ച് മരം മുറിക്ക്ണോട്ത്തെ ഇണ്ടായിനി. അപ്പം അത് ഇട്ത്ത്കാണ്ട് കൊറച്ചൊക്കെ ഞാൻ വേനൽക്ക് ഇണ്ടാക്കി വെച്ചീനി അത് ഇട്ത്ത് ഇങ്ങനെ കത്തിക്കും.
ആഹ് വേനൽക് ഞാന് വെല്ല്യ മുട്ടിയാ അത് ഇങ്ങനെ പൊട്ടിക്കെങ്കി കോടാലി കൊണ്ട് എനിക്ക് പൊട്ടിച്ചയിഞ്ഞാ ശരിയാവത്തില്ല. അപ്പം ചേട്ടായിനോട് പറഞ്ഞപൊ ചേട്ടായി കൊറച്ച് കഴിഞ്ഞാ പൊടിക്കാന്ന് പറഞ്ഞിട്ട് പൊട്ടിച്ചു പൊട്ടിച്ചു തന്നിട്ടില്ല.
ആഹ് അത് ആ പച്ചക്ക് പൊട്ടിച്ചാ പെട്ടന്ന് ഇതാവും ഒണങ്ങിയാലാണ് പണി.
പക്ഷേ ഇത് ഒണക്കിആണ്. ഒണക്കി ആണേ ഉം
ഒണങ്ങിയാ കീറ കീറാൻ കൊറച്ചൊരു പണിയല്ലേ?
ആഹ് മക്കളൊക്കേ ഇന്ന് ലീവാ?
ആഹ് ഇന്ന് ലീവാ ഇന്നൊക്കെ വീട്ടില്ണ്ട് ഒന്ന് നേരം വെ ക്കെ വൈകിയാണ് ഭക്ഷണം കഴിച്ചതേ അപ്പൊ ആർക്കും ചോറൊന്നും വാണ്ട.
ആഹ് ചോറൊക്കെ കഴിച്ചോളുവോ
ഓ ഓല് കഴിക്കും മുഴുവുണ്ടാക്കി
ആഹ് കറി പച്ചക്കറിഒക്കെ കൂട്ടുവോ പച് പച്ചക്കറി ഒക്കെ കൂട്ടിക്കോളുവോ ആഹ്
ഓഹ് പച്ചക്കറി പച്ചക്കറി ഒക്കെ കഴിക്കും മീനെന്തേ വാണം
നിർബന്ധൊന്നൂല്ല
അല്ല ചിക്കനൊക്കെ ഇണ്ടെങ്കി നല്ല ഇഷ്ടാ അപ്പൊ പിന്നെ നമ്മളോട് നമ്മള് പിന്നെ കഴിക്കാനൊന്നും പറയണ്ട ഓലന്നെ വെരും
ആഹ് ആഹ് ആഹ് ഇവിടെ എല്ലാം കഴിക്കാൻ മടിയാ ചോറൊക്കെ കഴി ക്കാൻ മടിയാ ബിരിയാണിയൊക്കെ ആണെ ഞങ്ങക്ക് ഇഷ്ടാ
ആഹ് ബീഫ് വെല്ല്യ ഇഷ്ടല്ല അത് ഓൽക്ക് അത്രാണ്ട് പോവൂല
ആഹ് ഇവിടെ ഇറച്ചിയാ ഇറച്ചിയൊക്കെ ഇഷ്ടാണ് ബീഫും ചിക്കനൊക്കെ കഴിക്കും ഉം പിന്നെ മീൻവർ ത്തത് ചെറിയ മീനില്ലേ ഉം എന്താ നത്തള് അങ്ങൻത്തെ അങ്ങൻത്തെ സംഭവങ്ങളൊക്കെ ഇഷ്ടാ
ആഹ് മോന് മീനന്നെ പറ്റൂല വല്ല്യോന് ഓന് ഇഷ് ഇഷ്ട്ടല്ല
ആഹ് മോന് എത്ര വയസ്സായി
ഓന് ഇപ്പം പ്ലസ് ടു കഴിഞ്ഞ്
ആഹ് ആഹ്
ഇനി എവിടെ ഒന്ന് കൊണ്ടായി ആക്കണം പതിനെട്ട് വയസായി.
ആഹ് ഇനി അങ്ങനെ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ എന്ത് പഠിക്കണം അങ്ങനൊക്കെ?
ഓന് മറ്റേ ഏവിയേഷനാണ് താല്പര്യം അപ്പൊ അയ്ന് നല്ല പൈസ വരുവല്ലോ? നമ്മക്ക് അത്ര അടുത്ത് പഠിപ്പിച്ചാനുള്ളൊരിത് ഇല്ല ഓനോട് ഞാൻ പറഞ്ഞ് ലോണ് എന്തെങ്കി വിദ്യാഭ്യാ ലോണൊക്കെ ഉണ്ടല്ലോ നമുക്ക് നോക്കാം അപ്പൊ ഓൻ പറഞ്ഞ് ലോണൊന്നും എടുത്ത് പഠിച്ചണ്ടാന്ന് അവന് പേടി.
ആഹ് അതല്ല നമ്മളിപ്പെന്ത് പഠിച്ചിട്ട് ജോലിയും കൂടെ കിട്ടണ്ടേ ഇത്.
ആഹ് ഞാൻ പറഞ്ഞപ്പന്നാ അമ്മള് ടി ടി സി പഠിച്ചയാന്ന്. ടി ടി സിയോ ഇനി പോളിയിലോ അങ്ങനെന്തെ കൊടു ക്കാൻ നിക്കാ ടി ടി സി താല്പര്യംണ്ട് ചെലപ്പോ അയിന് കൊടുക്കണം.
ആഹ്
ഇന്ന് മക്കളൊക്കെവീട്ടിലുണ്ടോ?
എന്തോ? ആഹ് ഒണ്ട് ഒണ്ട്
ആഹ് മക്കളവിടെ ഫുഡ് കഴിച്ചാ ഇങ്ങൾ പോകുമ്പം ഓലെടുത്ത് കഴിക്കോ
ആഹ് അവൻ കഴിച്ചു
ആഹ് തന്നെ ഓന് കാത്തൊന്നും നിക്കൂലല്ലേ
അവന് തറവാട്ടി പോയിരുന്നേ.
ആഹ്
അപ്പൊ അവിടെ പോയിട്ട് കഴിച്ചു.
ആഹ്
ആഹ്
ഉം
അവിടുന്ന് അമ്മച്ചിയുണ്ട് അമ്മച്ചി ഇങ്ങനെ ചോറൊക്കെ കൊടുത്തു ഞങ്ങ ഇല്ലാത്തൊണ്ട്. അപ്പൊ അതൊക്കെ കഴിച്ചിട്ട് അവനവടെ ഇരിക്ക അവന് പ എന്താ ഞങ്ങള് പോന്നേര എട്ടു മണിയായപ്പ എഴുന്നറ്റപ്പൊ രാവിലെ ഒന്നും കഴിച്ച്ണ്ടാരുന്നില്ലേ
ആഹ്
അപ്പ രാവിലത്തെല്ലാം കൂടെ അവൻ ഏഹ് ഇനി വൈകുന്നേരം പുറത്തു പോയി ഭക്ഷണം കഴിക്കണന്നും പറഞ്ഞിട്ട് ഇരിക്കുന്നു.
ഏഹ് അങ്ങനെ ഇരിക്ക?
വൈന്നേരം ഞങ്ങള് പൊ ഏഹ്
അങ്ങനെ
വൈകുന്നേരം പുറത്തു പോകാനാ.
ആഹ് മോനങ്ങനെ ഇരിക്കണോന്ന് പുറത്തുന്ന് കഴിക്കാന്ന് പറഞ്ഞ് ഇരിക്കണോന്ന്? ഹലോ ഹലോ ഹലോ
കേക്കുന്നില്ലേ?
ഇടേല് സ്റ്റക്കായി പോവണ്ടല്ലോ ആ ഇടേല് കേ ക്കുന്നില്ലല്ലോ ഹലോ
തുണീക്കെ ഉണങ്ങി കിട്ടിയോ ഇന്ന്
ആഹ് ഇന്നത്തെൊക്ക ഉണങ്ങി ഇന്നത്തൊക്കെ ഉണങ്ങി ഞാൻപ്പോ എടുത്തെച്ചു.
ആഹ് എനിക്കിനി ഞാനിപ്പ വന്നേള്ളൂ എല്ലാം പൊറത്തോട്ടടുത്ത് ഇടണം ഇനി ഞാ പോയിപ്പോ ഇട്ടില്ല ഇനി വേല ട്ടന്ന് മഴ പെയ്താലോ വിചാരിച്ചിട്ട് ഇട്ടില്ല ഇനി എല്ലാം ഒന്ന് പെറക്കി ഇടണം.
ആഹ് ഇപ്പട്ടാ നല്ല ഇതുണ്ട് ഇവട വെ വെയ്ല് അങ്ങനെ നല്ല വെയ്ലില്ല എന്നാലും ആഹ്
ഇവട നല്ല വെയ്ലോണ്ട്
തന്നെ ഇവട നല്ല വെയ്ലൊന്നുല്ല പക്ഷെ മയയില്ല രണ്ടിന്റത് കാലാവസ്ഥെ മൂടിയോണ്ടും കൊറഞ്ഞോര് തെളിണ്ട് വന്ന് കൊറവാ
ആഹ്
ആഹ്
പിന്ന കറി ആവാം താമസൊണ്ടോ ഇനി കൊറെ ഇപ്പം വെച്ചതെ ഒള്ളൊ കറി
അല്ലേ ഞാ അട്പ്പത്തല്ലേ അപ്പ ടൈംമെട്ക്കൂലേ ഗ്യാസ്നാമ്പ കു ക്കർലാമ്പ പെട്ടന്നാവു ഇത് അടുപ്പില അല്ലേ കൊറച്ചെരായ് ആയ്ത്തൊടങ്ങീണ്
ആഹ് ഉം വേറെന്താ കറി
ഞാന് വേറെന്ത്ന്ന് നെയ്ച്ചോറ് വെച്ചണം ഇന്ന് ഒയ്വൊള്ള ദീസം എല്ലാർക്കും അപ്പൊ നെയ് ചോറും ബീഫുവാ
ആഹ് ആഹ് ഞങ്ങള്ന്ന് പൊറത്ത് പോവാന്ന് വിചാരിച്ചിട്ട വൈന്നേരം അപ് ആഹ് പൊറത്തോയ് രാവ്ൽത്തെ ചോർ കൊറച്ചെ ഇണ്ടാക്കിട്ടൊള്ളൂ രാവിലെ കൊറച്ചൊണ്ടാക്കി വെച്ചിട്ടൊണ്ട് ഉച്ചക്കത്തേക്കും വൈന്നേരത്തേക്ക് പൊറത്ത് പോവാന്ന് വിചാരിച്ച്ട്ട്
അ ആഹ് അങ്ങന പോവല്ണ്ടോ ഇങ്ങള്
അപ്പൊ എടക്ക് ക്കെ വല്ലപ്പോഴു ഒക്കെ എപ്പഴും പോവലൊന്നുല്ല ഒര് രണ്ട് മാസം കൂടുമ്പോഴക്ക അങ്ങനെ
ആഹ് ഞങ്ങളും പോ എപ്പളേ പോവും ഏതെങ്കി എപ്പളെങ്കിലും അങ്ങന എ നിർബന്ധന്നുല്ല അധിക്കും ഞങ്ങള് വീട്ട്ക്ക് കൊണ്ടര്ല്ല
ആഹ് ഇവിടെ ആഹ് ഞങ്ങ്ക്ക് ഇവിടെക്ക് കൊണ്ടരാം ബു ദ്ധിമുട്ടാണെ വിളിച്ച് പറഞ്ഞാലും അപ്പ ഞങ്ങള് പോയി കട് കയിക്ക
തന്നെ
അവിടെ എന്റ വീട്ട്ലൊക്കെ ആവുമ്പം ഞങ്ങളാ വീട്ട്ലേക്ക് വരുത്താ ചെയ്യാ
ആഹ് മോൻ കോ ഓൻ പോയി കൊണ്ടരും അല്ലെങ്കി വിളിച്ചു പോയെ പറയ് അപ്പ ഇങ്ങട്ട് കൊണ്ടന്നരും അങ്ങള് പോവലില്ല അങ്ങനെ പോവാ നമ്മക്ക് റിസ്കാണ് ഒര് ബൈക്കാള്ളത് അ പ്പ എല്ലാരും പാടെ പോവല് റിസ്ക്കാ രണ്ട് ട്രിപ്പ് അടിക്കണ്ടേ
ആഹ് ആഹ് ഞങ്ങ്ക്ക് ഓട്ടോറ്ക്ഷ ക്കെണ്ട്
ആഹ് അപ്പ പിന്നെ ഞങ്ങ്ക്ക് റിസ്ക്കാണ് അപ്പ ഞങ്ങ് അപ്പം ഇങ്ങക്ക് നടക്കും ഞങ്ങ്ക്ക് നടക്കൂല ഞങ്ങള അധികോം വീട്ട്ക്ക് വരുത്ത ലാ
ആഹ് ഞങ്ങള് ഓട്ടോയ്ക്ക് പോവല ആഹ് ആഹ്
ഏഹ് ഇന്നലെ ഞങ്ങള് വാങ്ങിനി
ഇന്നാ ശെരിട്ടോ
ആയ്ക്കോട്ടെ ആഹ് ആയ്ക്കോട്ടെ
ആഹ് ഓക്കെ